ഹലൊ ഹലോ ആഹ് ആ കേക്കുന്നുണ്ട്
ആഹ് ന്തൊക്കെ വിശേഷം?
ഹെന്തൊക്ക സുഖാക്ക്ണ്
ഓഹ് നല്ലവിശേഷം രാവിൽത്തെ തെരക്കൊക്കെ കഴിഞ്ഞൊ? ആഹ്
രാവിലക്കത്തെ തെരക്കെഴിഞ്ഞു ഇനി ഉച്ചക്കത്ത് തെരക്കാൻ നിക്ക്ണോള്ളൂ.
ഏഹ് പണിയൊക്കെങ്ങനെ വേം കഴിയോ?
ആഹ് കൊഴപ്പല്ല അപ്പൊ രാവിലെ ചായൊടിം പരിപാടി യൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ ഉച്ചക്കക്ക്ല്ല ത്ങ്ങനെചോറുംകൂട്ടാനുണ്ടാക്കാൻ നിക്കാണ് ചോറ്ണ്ടാക്കി കൂട്ടാണ്ടാക്ക
ആഹ് ഇവടി അങ്ങൻതന്നെ ഇന്നലത്തെ കൊറച്ച് കറികളൊക്കെണ്ട് അപ്പപിന്നെ ആഹ് ഇന്നത്തെ കഴിഞ് ഇന്നത്തെ ഏകദേശംയിഇനി അടുക്കളന്ന് വൃത്തിയാക്കാനുണ്ട് അടിചൊരിതൊടയ്ക്കാനുണ്ട് അങ്ങനത്തെതൊക്കെ
ആഹ് എന്തായിനിരാവിലെ ചായക്കടി
രാവിലെ ഇന്ന് കുത്തപ്പേയ്ന്ന്
അയ്ശെരി
ഉം ഇങ്ങളെങ്ങനെ ന്തെല്ലാം ഉണ്ടാക്കോ
ആഹ് ഞാനിന്ന് പൂളേഞ്ഞിന്നവിടെ
ആഹ് ആഹ്
പൂള കൂട്ടാനാക്ക്യാണ്ട് അങ്ങനെുണ്ടാക്കി ഉച്ചകക്കോ ആഹ്
ഉച്ചകാതെ കറിവെക്കനൊന്നുംന്നും കിട്ടിയിട്ടില്ല ഉച്ചയ്ക്ക് ചെറിയൊരു പരിപാടിണ്ട് ഇവിടെമു ത്തമ്മന്റെ വീട്ടില് അപ്പപിന്നെ ഇന്നലത്തെ കറിന്നൊക്കെണ്ട് ആഹ് മീപൊരിക്കാനൊക്കെണ്ട്അപ്പ പിന്നെ അതങ്ങനെയണ്ട് പോട്ട വിചാരിച്ച്. വൈന്നേരംവേണ്ടോൽക്അയ്പറ്റാത്തക്കാർക്ക്ണ്ടാക്കാ
ആഹ്ആഹ് വെറുതെ വേസ്റ്റ്ക്കണ്ടല്ലോ ഉം എല്ലായിടത്തുങ്ങൻതന്നെണ്ഇണ്ടെങ്കിപിന്നെഅതന്നെണ് ചൂടാക്കാന്നല്ലാതെ
ക്കാന്ന്അ ഇതകുമ്പോന മുക്കരെടങ്ങേറന്നാണ്
അതാണ് ഇവിടെന്ന്തന്നെകൂട്ടാന് ആഹ് ആഹ് ആഹ് നമ്മളെ മുന്നികൂടെവരലുണ്ട് അത്കാത്തുനിക്കുമ്പോഅത്കിട്ടൂല്ല വരൂല്ല
ആഹ് ആവശ്യണ്ടാവുമ്പ കിട്ടൂല അല്ലതല്ലത
ആഹ് ഞമ്മള്ണ്ടല്ലോ വണ്ടിവന്നെങ്കി ഒന്ന് വാങ്ങേനുന്ന് കരുതിയാണ്ട് ഇങ്ങനെ നിക്കുമ്പോ വരൂല അല്ല വീട്ടില് വല്ലവേറെ കൂട്ടാനൊക്കൊണെങ്കെ മീൻവണ്ടി നമ്മളെ കണ്ണില്കാണും ചെയ്യും ആ്ഹ്
തോനെമീൻ ഇല്ലേനല്ലേ ഇള്ളമീന് നല്ല വേലിം
ആഹ് അതാണ് പിന്നെഏഹ് കൊഴപ്പല്ല്യ മക്കള് പിന്നെ
ആമക്കളൊക്കെ മ ക്ലാസ്സിന്പോയാ ഇല്ലാ
പനിയായതോണ്ട് ഇന്ന് ലീവാണ്
ആണ്ല്ലേ ആഹ് ന്നലെമോൻക്ക് വയർവേദനായിട്ട് ന്നല മോന്ലീവെയ് ന്നു ഡോക്ടൊക്കെ കൊണ്ടോയി കാണിച്ച് അപ്പ മുത്രത്ത്പഴു ണ്ടായിട്ട്
ഓഹ് വെള്ളംകൂടി ആഹ് വെള്ളം കൂടി കൊറവായ്ക്കാരല്ലേ
ഈ മഴവുമ്പോ ഇനി വെള്ളം കൂടി എല്ലാത്തിനും കലക്കിയ വെള്ളമാണ ആർക്കും പ- വെള്ളം കുടിക്കാൻ ആർക്കും വയ്യ അമ്മയും ഒരു പറഞ്ഞട്ട കാര്യമല്ല ഞാനും കയ്യിൽെ പെട്ട തന്നെയാണ് ന്നാലും ആഹ് വെള്ളം വ കുടിക്കുമ്പോഴേക്ക് നമുക്ക് വ്യാൻ വടി മടുപ്പ് വരുല്ലോ ഇപ്പഴത്തെ ഈ തണുപ്കൂട ആക്മ്പോ പ്രത്യേക
ആഹ് മക്കള് സ്കൂൾക്ക് പണ്ടല്ല കുപ്പി അതേമാതിരി കൊ വീട്ടക്ക് റിട്ടാൻ കൊണ്ടുവരിയാണല്ലോ
അതന്നെ ആർക്കും വേണ്ട പിന്നെ അല്ല വേർക്കും ചെയ്യ ഇപ്പൊ ഇനി മഴയാണ് മഴക്കാലണന്ന് പറഞ്ഞിട്ട് കാര്യൊന്നില്ല എന്നാല വേർക്കും
ആഹ് ചൂട ആവിച്ചയാണ് അകത്തിരിക്കാൻ കഴിയൂല
ആഹ് അപ്പൊ പിന്നെ എന്ത് കുടിക്കുന്ന വെള്ളവൊക്ക അങ്ങനെ പോവും പിന്നെ ഒരു എക്സ്ട്രാ കു വച്ച് കൊടുക്കണ്ട അത് ചെയ്യൂല അതുകൊണ്ടാണ് ഉം പിന്നെ മക്കളൊക്കെ ക്ലാസിന് പോയായിരിക്കുംല്ലേ
നാളെ വിടണം നാളെ വിടണം ഇന്ന് ലീവ് ആഹ് ആഹ് പനി ആയത് തൊണ്ട് ഇന്ന് ലി ഇന്നാണ് നിന്നോട്ടെ എപ്പോ അല്ല മൂന്നാളുണ്ട് ചെറുത് രണ്ടു വയസ്സായി ട്ടുള്ളു പിന്നെ ഒരാള് രണ്ടാം ക്ലാസ്സില് ഒരാള് മൂന്നാം ക്ലാസിൽ അത് ശെരി എങ്ങനെയ ഭക്ഷണക്കെ കഴിക്കോര്
ഭക്ഷണം ചെറുത് കഴി ചെറുതും രണ്ടാമത്തതും കഴിക്കാൻ ഭയങ്കര മടിയ വേണ്ടീട്ട് ഇ വല്യ കൊഴപ്പൊന്നുല്ല പക്ഷെ ഓനിക്ക് വേണ്ടതൊക്കെ കഴിക്കും പക്ഷെ എന്താണ് അറിയില്ല പക്ഷെ ഒൻക്കന്നാണ് എല്ലാ പ്രശ്നങ്ങളും വരും ചെയ്യാ
ആഹ് കൈ കൈക്കൂലാത്
കഴിക്കുവൊക്കെ ചെയ്യും ഓനിക്ക് വെശന്ന ഓന് വന്നെടുത്ത് കഴിക്കുവൊക്കെ ചെയ്യലുണ്ട് പക്ഷെ ഓനക്ക്ന്താണ് എല്ലതും വരും ചെയ്യ ത് ണ്ടാവില്ല അതുകൊണ്ടേരിക്കും
അതായിക്കാരം എങ്ങനെയ പച്ചക്കറി ഒക്കെ കഴിക്കുവോ
പച്ചക്കറി കഴിക്കാനല്ല മടിയാണ് എല്ലാർക്കും എന്ത ചിക്കന് കോഴിക്കറി ഉണ്ടാക്കി അത് മതി പച്ചക്കറിയാണ് പറയത് വേണ്ട എന്നുവൊന്നും കഴിക്കില്ല അങ്ങനത്തൊക്കെ ഒരിതാണ് എല്ലാവർക്കും എന്നും ഇപ്പ ചിക്കൻ വാങ്ങിങ്ങനെ കറി നമ്മക്കും ഒരു ദിവസം വെച്ചാ പിന്നെ പിന്നത്തത് നമ്മക്ക് മടക്കും മടുക്കും പിനെ മീനന്നെ നമുക്ക് അടുപ്പിച്ചന്നെ ഒരേ തരൽ മീനുകളെ കിട്ടിക്കണേ നമുക്ക് പറ്റൂലല്ലോ കറിവെച്ച് കറിവെച്ച് കിട്ടുമ്പോ നമുക്ക് ആ പ്രശ്നല്ല അതേപോലെ തന്നെ ഉപരി ഈ ചിക്കൻ കറി വെച്ച് കറി വെച്ച് കേൾക്കുമ്പോഴേങ്ങക്ക് എനിക്ക് ദേഷ്യം ഓരിക്ക് എന്താന്നറിയില്ല അതുകൊണ്ടാണ് താല്പര്യം എന്നാലും അങ്ങനെന്നും വാങ്ങലില്ല വല്ലപ്പോയും ഒക്കെ ങ്ങനെ വാങ്ങും അത്രേയൊള്ളു പിന്ന
വല്ല്യ ഇഷ്ടാണ് ഇവർക്ക് കള് പച്ചക്കറി
ആഹ്
ചിക്കനും മീനും വാങ്ങിയ ഒരീസം ചിക്കൻ കൊടുക്കാണെ പിറ്റേന്ന് പറിയ ഇതെന്യേ ഇവിടെള്ളു ചോയ്ച്ചും
അതെ ഇവര് ചിക്കൻ കറി ഇപ്പ എന്നും വെച്ചാല് അത്ര വലിയ പ്രശ്നന്നും ഉണ്ടാവില്ല ബാക്കിയുള്ളതൊക് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ പറച്ചിലൊടങ്ങും
ഏഹ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം മുരിങ്ങണ്ട് നമ്മള് താളിച്ചൂലേ
ആഹ് അങ്ങനെയൊക്കെല്ലേ അപ്പൊ ചീര അതെ അതുപോലെ പച്ചച്ചീര വാങ്ങീട്ട് നമ്മള് കടേന്ന് അങ്ങനെ വാങ്ങിക്കുവല്ലോ അങ്ങനെ നല്ല പ്രശ് ചീരക്ക കിട്ടിക്കാണ താളിച്ച് കൊടുത്താ അങ്ങനെ കൂട്ടും എരുന്ത് എരുന്ത് താളിച്ചത് അത് കൂട്ടും അങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ട എല്ലാണ്ട് അങ്ങനെ മീനോടൊന്നും അങ്ങന പിന്നെ മീൻ പൊരിച്ചാ പിന്ന പറ്റും കൊഴപ്പല്ല്യാ അങ്ങനൊക്കെയാണ് വീട്ടില്
ആഹ് ഇവർ ഇവർക്ക് മീനോട് കമ്പല്ല ചിക്കൻ പൊരിച്ചത് കറി വാണെങ്കിലും കൂട്ടൂല
ആഹ് ആഹ്
ക്കനാ അഹ് ഫ്രൈയ്യാക്കാ അതും നിർബന്ധല്ല അഹ് ഇഞ്ഞിപ്പൊര് എല കറി എന്തേലുപ്പം മുരിങ്ങ താളിച്ചത് ഒര് ഒണക്കമീനോ അല്ലെങ്കി ഒരു ഉപ്പേരിയോ പയറു പ്പേരിയോ അത് മതി ഇഞ്ഞിപ്പോ അതില്ലെങ്കിലും ആഹ് താളിപ്പ്‌ മാത്രം കൂട്ടി ചോറ്
ചോറ് ഏഹ് ഇവെടെന്നാ അതില്ല നല്ല മൊളകിട്ട ചെറ്ത് രണ്ടാമത്തേന് പിന്നെ ഞാനാണ്ട് ഒഴിവാക്കിട്ടതാ ഇന്നയിന് തിന്നാൻ കൊടുക്കണം അഹ് അങ്ങനത്തൊര് സാധനാണ ത് അയിന് എന്ത് എന്താണ് ബ്രഡ് അതുപോലെ കേക്ക് എന്തേലും കാലി ചായക്ക് രാവില്ത്തെ കാലിച്ചായക്ക് എന്തേലൊന്നും തിന്നാന് കൊണ്ട് അങ്ങത്തൊക്കണ്ടല്ലോ അത് ഉച്ച അപ്പളും എപ്പളൊക്കെ എട്ത്ത് തിന്നാണ്ട് ഒരു സാനപ്പോ വാ അങ്ങനെ വാ രണ്ടോസൊക്കെ ചെലപ്പോ വാങ്ങിയൊണ്ടരാണ്ടക്കും എന്നിട്ട് കാരണം വാങ്ങിയൊണ്ടോ ന്ന് അങ്ങനെ എടുത്ത് തിന്ന് തീർത്ത്ക്കാണേല് അവും ഓന്ക്ക്യനല്ലേ കേട് അപ്പൊ ഞങ്ങള് അങ്ങനെ വാങ്ങിയൊണ്ടര്ല്ലേ അതിന് വേണ്ടിട്ട് ആഹ് ബ്രെഡ് എന്തേലും ഉണ്ടേല് പിന്നെ ബ്രെഡ് ബ്രെഡ് ചായെ മുക്കി തിന്നാ അങ്ങനത്തെക്കെ പിന്നെന്തെ പഴന്തെ കൊണ്ടേക്കും പിന്നെ മാങ്ങ ഇപ്പൊ മാങ്ങന്റെ സീസണാണല്ലോ അപ്പം ചെറ്തിന് ഇതെമാരി മോളാണ് രണ്ട് വയസായിട്ടേള്ളു അപ്പോ ഓക്ക് ഇങ്ങനെ എടക്കെനെ മാങ്ങാ തേങ്ങാർഞ്ഞ ഓള് ഇങ്ങനെ ഒരോന്ന് പറയും അങ്ങനെ കൊണ്ടേക്ക്ണതാണ് അത് ഓള് ഓള് തിന്ന്നേക്കാട്ടിം കൂട്തൽ ഇബനാ എടുത്തെ തിന്നെ അങ്ങത്തൊക്കെ തിന്നിട്ട് വയറ് നർക്കിയാ എന്നിട്ട് ഭക്ഷണഴി ക്കൂല ഒരു നേരം അരി ഭക്ഷണം എന്തേലും കഴിക്കണ്ടേ അതു ഇപ്പത്തെ ഇപ്പളല്ല ഒ തിന്നാൻ പറ്റൂ കൊറച്ച് കഴിഞ്ഞിട്ടാണങ്കില് എല്ലാത്തിനും ഇത് വരും ലിമിറ്റ് വരും ഇപ്പൊ ഓര്ക്ക് എന്തു തിന്നാ ടൈമല്ലേ അഹ് പറ്ഞ്ഞാ മൻ മനസിലാവൂല പിന്നെപ്പോ എന്തയ്യാനാ
ഇന്റെ മോള്ക്ക് ഇതെ മാതിരി ഫുഡ് ചോറ് കഴിക്കണം വയറ് നറയണങ്കി
ഏഹ്
മോന് എന്നാ നേരെ തിരിച്ചാ ഇതെമായിരി എന്തേലൊക്കെ കിട്ടിയാണ്ട് തിന്ന് പള്ള നറിയും അഹ് ചോറ് വാണന്നില്ല പക്ഷേ എന്നാ താള് അങ്ങനെ ഓല്ക്ക് ഇഷ്ടപ്പെട്ട കറിയാണങ്കി ഫുഡ് കഴിക്കും ചെയ്യും നല്ലോം കഴി ചെറുതിനങ്ങനെ പച്ചക്കറിയൊക്കെ ഇങ്ങള് ഇങ്ങനെ ഇതാക്കി കൊട്ക്കല്ണ്ടോ ഫുഡ്‌ക്ക്
ആഹ് ഓള്ക്ക് എന്താണ് അങ്ങനെ ഉം ഏഹ് ഉപ്പേരി അതുപോലെ ഇങ്ങനെ എന്തേലുപ്പോ അമ്മള് കടലെക്കെ പുഴുങ്ങി എന്തേലും പുഴുങ്ങി കൊടുത്താല് അതുപോലെ അങ്ങത്തെ എന്തേലും ഇണ്ടെ കറികളാ ഓള് ചോറല്ല തിന്നാ ആഹ് സൈഡ് സൈഡായിട്ട് എന്തെല്ലാം അമ്മള് വെച്ച്ണോ അതൊക്കെ വാരി ഇങ്ങനെ തി അഹ് തിന്ന് നീച്ച് ഓള് പോവും ഇപ്പൊ ഉള്ളി മക്കേള്ക്ക് സ്കൂള്ലേക്ക് ഇണ്ടാക്കി കൊടുക്ക്ണ്ടേ കറികള്
ഉം
ആഹ് അയിറ്റാല് ഉപ്പേരികള് ചീര താളിച്ചതാണ് എന്ന്ണ്ടെങ്കിൽ ആഹ് ചീരന്റെ താളിപ്പ്‌ മാത്രം എടുത്ത് തിന്നും അങ്ങത്തൊക്കതാ ഭക്ഷണം ഫുഡ് ഭക്ഷണം പത്തിരി ചെലപ്പോ ഒര് ഇത് അടിക്ക്യുന്നല്ലാണ്ട് അയിലേക്ക് എന്താണ് നമ്മള് കൊടുത്തത് അത് കഴിക്കും പിന്നെ ഫ്രീ ടൈമില് എന്തൊക്കെ ചെയ്യാ
എന്താ പ്രത്യേയിച്ച് അങ്ങനെയൊന്നുല്ല പിന്നെ ഫ്രീയായിട്ട് ടൈമ് കിട്ടൂലപ്പോ ചെറ്ത് ഇണ്ടാവുമ്പോ ഫ്രീ ടൈമിന് പൂതിയാവും കിട്ടാന് കു
ആഹ് ഞാൻ ഇവരെ സ്കൂള് ഇള്ളെ ദിവസേ ഇക്ക് സുഖാണ് കാരണം ഇവര് സ്കൂള് പോയി കഴിഞ്ഞാ വാതില് ലോക്ക് ചെയ്തിട്ട് അകത്ത് അവിടെ ഇടും. അപ്പോ പിന്നെ അവിടെ കിടന്ന് അങ്ങനെ-
ഇന്നാലും ആഹാ അങ്ങനെ ഇടും, ഇവര്, ഞാന്, അങ്ങനെ, തന്നെ കട- സ്കൂളൊക്കെ പോയി നമുക്ക് ഓല കണ് ഞമ്മളെ കണ്ണ, കണ്ണോളം മുന്നിൽ വേണം കാരണം, എന്തെലും ഞമ്മൾ അടിച്ചെടുത്ത്. ചാലും ഓല്ക്ക് നെലത്ത്ന്ന്- എന്തേലും കിട്ടും. അത് ചങ്കക്ക് പോകുവോ- അങ്ങനെയൊക്കെണ്ടല്ലേ നമ്മക്ക്. അങ്ങനെ, എന്നാലും സമാധാനല്ല, ഒറ്റക്ക്- വിടാൻ എനിക്ക് പേടിയാ. ഞാൻ- ഞമ്മള്, ഓന്റെ പിന്നാലെ നടക്കണം.
ആഹ അതന്നെ ഞാൻ, ഞാൻ റൂമില. അവിടെ വേഗം ഓള്- ഇപ്പോ എണീച്ചിട്ടില്ല. ഞാൻ ഇഞ്ഞി വിളിച്ച് എണീപ്പിക്കണം, എന്നാൽ അവളെ എണീക്കുള്ള. അപ്പ ചെറുത്, രണ്ടാമത്തെ- മദ്രസോട്ട് വന്നിട്ട് എണീപ്പിക്കലാണ്. ഓര് ഇപ്പ ഫോണും പിടിച്ച് കുത്തി- ഞാൻ ചായ വരേ കുടിച്ച്-
സ്കൂള് പത്തരക്കാണ്, അപ്പോ- പിന്നെ നേരെ വൈകിട്ട് പോയാ മതി. ആഹാ, ഓൻ അങ്ങനെ നിക്കും ഇപ്പോ. ഓനോട് വിളിച്ചുണ്ടരാൻ പറഞ്ഞാല്, ഓൻ വിളിച്ചണ്ടരും. പിന്നെ ഓൾടെ കുളി കഴിഞ്ഞു- പിന്നെ ഫ്രീ ആണ്, വേഗം ഓള്- നീക്കുമ്പോളക്കക്ക് എല്ലാ പണി- വേഗം കഴിച്ചാ പിന്നെ, പിന്നെ റൂമിൽ ഓളി കൊണ്ട്- ഇരിക്കണേ പിന്നെ, എനിക്ക് കുറച്ചു നേരെ ഫോൺ നോക്കണമെങ്കിൽ- ഫോൺ നോക്കാം. അത് വായിക്കണെങ്കി വായിക്കാ, എന്ത് ചെയ്യാണ്ടെങ്കി ചെയ്യാം. അങ്ങനത്തെ ഒരു പണികളുണ്ടാവും.
ആഹ പിന്നെ അങ്ങനെയൊക്കെ തന്നെ എവിടയും കാട്ടല്. പോകുമ്പോ ഞാൻ- ഒരു വിധം പണികൾ അങ്ങ്- കഴിക്കും എന്നാ പിന്നെ ഓന്റെ- പിന്നല്ലേ നടന്നാ മതി. പിന്നെ ഓന്- ആഹാ ഓന് കൊണ്ട് അവിടെ- കുത്തിരുന്ന പിന്നെ പോലെ ഓന്- നോക്കിയിരിക്കാല്ലോ? ഓർക്ക് ഫുഡ് കൊടുക്കാ ഒരാ- നോക്കിയിരിക്കാം അതൊക്കെ- തന്നെ അല്ലാതെ നട- നടക്കൂല.
അതെ,
ഉം, വേറെ എന്തൊക്കെ? വിശേഷം പിന്നെ, വൈകുന്നേരൊക്കെ എന്താഞ്ഞേ? കുട്ടികള് വരുമ്പോത്തെ-
ഓര് വരുമ്പോൾക്കിനേക്ക ഒന്നുല്ല. നമ്മള് വൈകുന്നേരം ചപ്പാത്തിയോ, അങ്ങനെ എന്തെിലും പത്തിരിയോ. അത് എന്തെങ്കിലും ഉണ്ടാക്കും. അപ്പോ പിന്നെ അത് ഫുഡ്- കഴിച്ചാ പിന്നെ രാത്രിയില് ഫുഡ്- കഴിക്കൂല മരിവിന മുന്നേ കഴിക്കുന്നത് തന്നെ- അനിപ്പോ ഇത് ഇണ്ടാക്ക-
നിക്കില്ല.
ഏ ഇല്ല അപ്പം എന്താണ്, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കും.
ആഹ ശരി ആഹ ആയിക്കോട്ടെ- എന്നാ ഓക്കെ ശരി.